അടിക്ക അടിക്കവാ നച്ച കിട്ടില്ല ഹലോ ഹലോ
കേൾക്കുന്നില്ലേ ഓ അലോ ഓ ഇണ്ട്ണ്ട്
എന്തൊക്കെയുണ്ട് എന്നിട്ട്
സുഖണേ കൊഴപ്പൊന്നുമല്ല
ഏ
ഉുകാണ്
ആഹ ആഹ എത്രട്ട പണി
ഞാൻ എവിടെ ഇരിക്കയാണ്
ഏ ഫുഡൊക്കെയോ
നോമ്പുണ്ടായി
ഉച്ചക്കുള്ള ചോറും കറി ഒക്കെ ആയോ?
ഓ ഒക്കായി.
എന്താ ഇണ്ടാക്കി.
ഞാൻ സാമ്പാറും ബീഫും.
ക ഏ
സാമ്പാറും ബീഫും ആണ്
ഓ അതെയോ മയണ്ടറ
ആ മഴയുണ്ട്.
രാവിലെ മുതലേ മാഴ ള ലോ.
ആഹ് അന്ന് മഴ
ഇ പറയാ രാവിലെ മഴ ആണല്ലോ എന്ന് ചോദിച.
ആ ഇന്ന് നല്ല മഴയോ എന്താ എന്താ ചെയ്യണ്ടോ വർക്ക് ചെയ്യണ്ടോ?
മാഴ
ആഹ
കേൾക്കുന്നില്ലേ റേയ്ഞ്ച് പോകണ്ട് തോന്നുന്നുണ്ടോ?
ഇവിടെ റേഞ്ച് പോവുല അവിടെ ഫുുള്ളാ.
ഏ ഇ പിതൊറ്റെയണാവോ?
ഇവിടെ ഫുള്ള് റേഞ്ച് ഉണ്ട്.
ഓ
ആ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ കൂള കറി ചെയ്ത് കൊഴപ്പൊന്നില്ല
ഏ ആഹ് കുഴപ്പമില്ല എന്നിട്ട് അവിന് കൃഷി കാര്യങ്ങളൊ
ആ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കും.
ഓ
തോന്നന്നില്ലെങ്കിലും. ചെറിയ രീതിയിൽ ഓക്കെ നമ്മള ആവശ്യത്തിന് നമ്മള
ആഹ് ഞമ്മള ആവശ്യത്തി ആഹ് പൂതി ആഹ് അല്ലാതെപ്പ വലുതായിട്ട് ഇപ്പ നമ്മുക്ക് ഇണ്ടാക്ക നേരം ഉണ്ടകല്ലോ ഇല്ലല്ലോ
കപ്പ അതേപോലെ പപ്പായ. ചേന അങ്ങനെയൊക്കെണ്ടല്ലോ. ഇഞ്ചി, മഞ്ഞള്, മത്തൻ, ഒക്കെ ഉണ്ട്. ഉം
കുട്ടികളൊക്കെ സ്കൂക്ക് പോയി ഉണ്ടാവോയിക്കാറല്ലേ?
ആഹ മക്കളൊക്കെ പോയി.
കുട്ടികളാട് പോയാൽ തന്നെ വലിയ പണിയണ്ട് കഴിക്കും. ഓലോണ് പറഞ്ഞ
ഉ ഓല പറഞ്ഞയിച്ച എന്റെ വേക്കില്. ആര് വരാന ആവും.
ആഹ അതും ശരിയാ കഴിയുമ്പോത്ത നമ്മക്കൊന്ന് കെടുക്കാനോ ഇതാക്കാന നേരുണ്ടാവൂല അപ്പത്തിന് വല് വരും. ഇന്നലെ ഇപ്പോ ലീവ്നല്ലോ അല്ലേ ഇല്ലേ ഫ്രീ ആ ഞാ ഇങ്ങനെ വെറുതോകുതീരീക്ക പെരേല്. അതുകൊണ്ട് അതിപ്പോ ഇങ്ങനെ
അൻ ചൊച്ചീന്ന ഉള്ളൂട്ടോ?
ല്ല അങ്ങനെ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോലൊക്കെ കണക്ക്എയികരം
ഉ പിന്നെ ഒകൊ കണക്കന്നെ. പിന്നെ അവിടുത്തെ പണി എയിറ്റ് എങ്ങനെഅണ്ട് കഴിയും.
എന്താ പിന്നെ രാത്രിയൊക്കുള്ള ഒക്കെ ഒപ്പ ഇണ്ടാക്കല
ആ ഞാൻ ഒറ്റേ ഇതിലടെ ഉണ്ടാക്കിയക്കും
ഏഹ് ഉച്ചക്ക്ന്നെ എല്ലാം ഉണ്ടാക്കലല്ലേ രാത്രി ഒക്ക വക്കാറല്ലേ
ഉം
അല്ല ചിലർക്കൊക്കെ രാത്രി ച
ഉ അങ്ങനെയൊന്നുമല്ല നമ്മക്ക് എന്തായാലും മതി ഹസ്ബൻഡന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല
ഓ കുടുംബമായിട്ടാണോ അങ്ങനെ കൂട്ടുകുടുംബയിട്ടാ തർവാട്ടില പ്രത്തയേകപ്പന്ന അ ഉം
ഉം
ഇനിപ്പോ വൈകുന്നേരം കുട്ടികൾ ഇരു്പോത്തന്നെ ചായയൊക്കെ റെഡിയാക്കി വെക്കണല്ലോ അല്ലേ സ്കൂള് വിട്ടുവഴുമ്പോഴതേന്നു ചായക്കൊക്കെ നിർബന്ധ ഏഹ
ഉം
വൈകുന്നേരം ആവുമ്പോത്തിന് എന്തെങ്കിലും ഉണ്ടാക്കോ മക്കള് വരുമ്പോത്തിന്
ഉക്ക് എന്ത്യ ഒക്കെ വെക്കാ വേണ്ടിരല്ലേ സ
ഉ എനിക്ക് കുട്ടികളൊക്കെ ഇണ്ടാവോ
സ്ക്ക് ഒരാളുണ്ട് ചെറുതാ രണ്ടയസ ആയിട്ടോളൂ സ്കൂൾക്കൊന്നും പോകൻ തുടങ്ങില്ല
ചെറിയ മക്കളാകുമ്പോ കുറച്ചൊരു ഇതാണല്ലോ അല്ലെ ഓര നോക്കണ്ട് നടത്തണം ഉ
കൂക്ക് പോണണം എന്നുള്ള തിരക്ക് അങ്ങനത്തെ ഗതിയുടെ ഒന്നും ഇല്ലാ നാലുംക്ക് തോന്നലാണ് തിണാൻ കൊടുത്താന്നന്ന തിന്നൂല
ആഹ്
പുടിച്ച വെച്ചണ്ട് കുടുക്കണം
ഉം
പിന്നെ ഓല ഇങ്ങിട്ട് ഉറക്കാലേ മ്മക്ക്മ്മളെ പണിമുക്ക് തിയാൻ കഴിയുള്ളൂ
ഉം വാശിയുണ്ടോ
നല്ല ഉണ്ട് വിചാരിച്ച സാധനങ്ങ്ട്ട് കിട്ടാഞ്ഞാലേ അവിടെ കെടന്നങ്ങിട്ടും ഇതായിക്കാരം നെൽത്ത്
ആ
നേ് സോപ്പിട്ട് കൊണ്ടരണ അതറെ
ഉം അത്രല്ലേ ബുദ്ധിയായിട്ടേ ഉള്ളു ചെറിയ കുട്ടികളാ നമ്മളെ
പിന്നെ നമ്മള ഇപ്പളെ വാശിക്കാണ്ട് വെച്ച കൊടുത്താലേ പിന്നെ വലുതാവുമ്പോളും അത് തന്നെ ആക്കറ
ഉം
വാശി പിടിച്ചണ ഒന്നും കൊടുക്കണ്ട കൊറച്ചൊക്കെ കൊടുക്ക ഓവറ ആക്ക ഒന്നും വേണ്ട പോയപ്പ
ഉം നമ്മൾ ഓരോ നമ്മളത്രു പാരമ്പര്യയിട്ടും ഉണ്ടാകും കൊറേ
ആഹ അതും ഉണ്ടാവും പിന്നെ നമ്മളായിട്ട് തന്നെ ഒരു ചെറിയ കാര്യത്തിന് തന്നെ ഇതാക്കുമ്പം തന്നെ അങ്ങനും പഠിച്ചണോ കേട്ടോ എല്ലാത്തിനും വിട്ടു കൊടുക്കുമ്പോഴേ ഫോണ് കാര്യ അപ്പോത്തന് ഫോണ് ഫോണ് കിട്ടാഞ്ഞഞാൽ പിന്നെ ഉച്ചപാടിക്കാ
ആ ഇപ്പത്തെ കുട്ടികളൊക്കെല്ല ആരും അങ്ങനെയൊക്കെന്നെ നമ്മള് വളർന്ന സാഹചര്യല്ലല്ലോ ഇപ്പൊ
ഉ ഫോണക്കന്നെല്ലേ എവിടെ ഇതായാലോ അല്ലെ ഞാൻ വേഗ ഫോണിന്റെ പകരം വം ടി വി ആണിട്ട് കൊടുക്കല അതായയാത് കണ്ടഴ നീച്ചപ്പും കൂടെ ഫോണാണെങ്കിൽ നെറ്റ് തീരും ഉം വിട്ടു നിന്നല്ലേ ടി വി ആണ എ എടുത്തന്ന് കാണണില്ലല്ലോ ഫോണകുമ്പോ കണ്ണീന്റെ എടുത്തന്ന് കാണാനല്ലോ
ഞാനാ പറഞ്ഞിട്ടാ മക്കൾക്ക് ടി വി വാങ്ങിയതാ
അതാണ് നല്ല
ഉം ബെറൂ ഫോൺന്നെ ആയാലേ
ഉം
ഉ
അ പണിയൊക്കെ കഴിഞ്ഞോ
ആ ഒരിതൊക്കെ കഴിഞ്ഞു ഇ കുളിക്കിയണ്ട് അപ്പൊ മഴ എങ്ങനെ പെയ്തപ്പോ മഴ എങ്ങനെ പെയ്യുമ്പോ ഒരു തണുപ്പാണല്ലോ ഞനെ കുളിക്കട്ടെച്ചങ്ങ കട്ട
ഉ മഴവുമ്പളേ ഒരു മടിയമ്മട് ചെുതാ വക്ക
ആ നിനക്ക് ഹസ്ബൻറ് എന്ത ചെയനെ
പച്ചക്കറീൻ്റെ കെച്ചോടാ
ആ
രാവിലെ തന്നെട് പോകവും പ നേരത്തെ പോണം പച്ചക്കറി എടുക്കൻ പിന്നെ വരാൻ രാത്രി ഒക്കെ ആാവും എന്നത അങ്ങനെയ കറ വിദേശത്താ ഏ ആല്ലേ ഒരു നോർമൽ നേര ഇപ്പ അധികം മലയില ഇല്ല അധികം താഴത്തല്ല അങ്ങനത്തെ ഒരു സ്ഥലം
ആഹ വെള്ളം കേയറൊന്നുംില്ലേക്കൂലേ
ഏ ഇല്ല
ഉം അല്ലെ ചെലോൽത് വെള്ളം വീട്ടില് വെള്ളം മഴൊക്കെ ആവുമ്പോ വീ
അപ്പൊ കേര്ണ ഒക്കെ ഇണ്ടാവൽ ഇണ്ട് ഉം താഴ്ന്ന പ്രദേശോ അല്ലെ പാടത്തിന്റടുത്തൊക്കെ ആവുമ്പോ അങ്ങനെ ഇണ്ടാവുവല്ലോ
ഉം അങ്ങൻത ബുദ്ധിമുട്ടൊന്നുല്ല്യ ഇപ്പം
ഹസ്ബൻഡ് എന്ത് ചെയ്യ്ണ്
കൂലിപ്പണിയാ കൊഴപ്പൊന്നുല്ല്യ ഇപ്പൊ ഓന്റോടെ പോയീണ് ഇതരെ ബവടെണ്ടേനി ഇപ്പൊ എല്ലാരും പോയിണ് അറിയ ഇതരെ ഇവ്ടെണ്ടേനി ഉം മഴ ഇങ്ങനാവുമ്പോ പിന്നെ ഒന്നും നടക്കതിണ്ടാവൂലല്ലോ
പണി ചെൽപ്പം കമ്മിയാകുല്ലേ ഇപ്പ എല്ലാര്ക്കും അങ്ങനെന്നെ മഴാണ്ട് പെയ്താ ഏകദേശം ആൾക്കാർക്കും പണി ഇണ്ടാവൽല്ല പണി നട ക്കൂല ഇനി ഇപ്പൊ വെയിലിന് ചൂടേറിയാലും അങ്ങനെ ചെൽപ്പം
വെയില് അയ്ന് മഴന്റെടേല് വെയില്ങ്ങട്ടാർക്ക
ഇന്നാ തന്നെ വെയില്നെന്തോര് ചൂടാറിയോ ഉം മഴക്കാൽ ള്ള വെയിലാ തോന്നൂല വേനലാ തോന്നും അങ്ങൻത്തെ ചൂടാ വെയിലിന്
ഭൂമിയൊന്നും തണുക്കുന്നൂല്ല
വല്ലാതെ മഴില്ലല്ലോ പണ്ടൊക്കല്ലോം മഴണ്ടായീനല്ലോ
ഉം
ഇപ്പ വല്ല്യ മഴൊന്നുല്ലല്ലോ നമ്മളൊക്കായന്ന് എത്രങ്ങാനും നല്ല മഴണ്ടാകും സ്കൂൾക്കോണ ടൈമൊക്കെ
ജൂൺ മാസായ മഴ തൊട്ങ്ങും
ഉം
പെരുംമ്മഴേണല്ലോ ഇണ്ടാവ
ഇതിപ്പാ ജൂണിന്റെ മഴയാന്ന് തോന്നൂല്ല എപ്പളേയും പെയ്യും ന്നാ രണ്ടീസം മഴ നല്ലോണം പെയ്താ രണ്ടീസ്ത്ത്ന് മഴ ഇണ്ടാവൂല്ല
ഉം അങ്ങനെക്കെന്നെയാണ് എല്ലോട്ത്തുള്ള സ്ഥിതി. ഏ
ആ അതെന്നെ മഴൊക്കെ ഒന്ന് കച്ചോടക്കൊന്നൊര് ഉസാറാകണെങ്കി മഴെക്കൊന്ന് നിക്കണം അപ്പോത്തിന് പിന്നെ സ്കൂൾന്റെ കൊർച്ച് കഴുമ്പോത്ത് സ്കൂൾ പൂട്ടാനാകും അ വീണ്ടും ആദ്യത്തതിലെന്നാവും. അല്ലേപ്പം നമുക്കിങ്ങനെ വീട്ട്ക്ക് ആവസ്യായിട്ട് ഇങ്ങനെ ഓരോ പച്ചക്കറി വാങ്ങ്ണോലൊക്കെണ്ടാവൂലെ സ്കൂ കുട്ട്യാക്ക് അങ്ങനൊക്കെ ഇപ്പതൊന്നും ഇല്ലാത്തോണ്ട്. ഏ
വീട്ടിലൊക്കെ പോവേൽല്ലേ
ആഹ് ഞാനിപ്പം ഇന്നാ പോന്നത് ഇന്ന് ഇന്ന് രാവിലെ പോന്നതാ വീട്ട്ക്ക് അച്ഛന് പണിക്കോവുമ്പോ ഇവ്ടെ എർക്കി വിടും
ഉം
ഉം
ട്രിപ്പൊക്കെ പോവല്ണ്ടോ? ട്രിപ്പൊക്കെ പോവൽണ്ടോ?
ട്രിപ്പ്‌ പോവൽണ്ട് അല്ലാതെ പോവാതെന്നാൽ ബോറട്ച്ചൂല്ലെ എന്നുങ്ങനെ പെരെ കുത്തിർന്നാ
ഉം
എട്ക്കൊക്കൊന്ന് പോണം. ഏ ആഹ് ഹസ്ബന്റിന് ഇങ്ങനെ പോണേ. ഇല്ലെങ്കി ഒരെട്ങ്ങേറാ ഞം ഇന്റേലേറെ
ആഹ് ആ ന്റ ചെലോൽക്ക് ഇഷ്ട്ടണ്ടാവൂല്ലല്ലോ
ആഹ്
ഉം ഓരോര്ത്തര രെ
ന്നായിക്കോട്ടട്ടൊ ശരിട്ടോ
ആഹ് ന്നാ ഓക്കെ ന്നാ ശരി